എന്താ പരിപാടി
സുഖാണ് കൊഴ പ്പൊന്നുല്ല ഇങ്ങനെ പോണ് ഇല്ലാ അവര് നാലരയാവും
എന്നാലത് വരെ സമയ്ണ്ട്ല്ലേ
ആഹ് ആഹ് അടെത്തിയോ
ഇവിടെ ഇന്ന് ഇനി പോയിട്ടില്ല എന്റെ കൊച്ച് കൊച്ച് മൂന്നര വയസ്സായിട്ടുള്ളു
ആഹ് വാലവാടിക്ക്പോണില്ലേ
ആ ഇണ്ട് ഞാനിപ്പെന്റെ വീട്ടിലായൊണ്ട് അവള് പോകുന്നില്ല
ആഹ് ആഹ്
അപ്പൊ ഹസ്ബന്റ് വീട്ടിൽന്നാ പോകുന്നത് ഹസ്ബന്റിന്റെ വീടിന്ന് തൊട്ടടുത്തുണ്ട് ഇവിടെയാണെങ്കി തൊട്ടടുത്തില്ല
ആഹ് അപ്പൊ ഇവിടന്ന് ഇവിടെ വരുമ്പോ പറഞ്ഞയക്ക്ണ്ടാവില്ലല്ലേ
ഇവിടെ വരുമ്പൊ അങ്ങനെ പറഞ്ഞയ ഇവിടുന്ന് പോണെങ്കിൽ കുറേ ദൂരം പോണം ഓട്ടോർഷയൊക്കെ വിളിച്ച് പോണം
ആ ആ അയിലും നല്ലത് വീട്ടിലിരിക്കാ
ഉം അതിലും നല്ലത് വീട്ടിലിരുന്നാൽ അത്രയും നല്ലതല്ലേ
ഹ-ഹ-ഹ
അപ്പപ്പിന്നെ വീട്ടി ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടിയുള്ളു വീട്ടിലിപ്പം
ആഹ് അപ്പൊ അമ്മയോ അമ്മക്കേടെ
അമ്മയുണ്ട് അമ്മ ഇവിടെ കടേ കടേ പോയി
ആഹ്
പിന്നെ ബ്രദറ്ണ്ട് അവനും ജോലിക്ക് പോയി ഏ
അച്ഛനും ഇണ്ട് എല്ലാരും പണിക്കുപോയി ഞാനും കൊച്ചും മതി ന്താ ജൽദോഷം എന്തെങ്കിലുണ്ടോ
ഇല്ല
വലി ഇങ്ങനൊരു വലിക്കുന്നമാരി വര്ണോണ്ടോയിച്ചതാ ഉം മഴയ്
മഴ ഇപ്പല്ല ഉച്ചക്ക് നല്ല മഴണ്ടായിരുന്നു
ഏ വെയിലുണ്ടോന്ന്
ഇല്ല വെയിലില്ല ഒരു മൂടിയുങ്ങോണ്ടൊരുസം
എന്താ കുക്കിംഗാണൊ ഇപ്പൊ
ഞാനേ കുട്ടികള് വരുമ്പക്കും ചായ കാച്ചട്ടെ വിചാരിച്ചിട്ട ആഹ് ഓര്ക്ക് നല്ലം തണുക്കണം ഇനിയിപ്പോ വന്നാ തണുക്കാൻ നേരല്ല അയിനാക്കാരം അങ്കംവെ
ഏ അപ്പൊ എത്രേ പടിക്കുന്നെ പിള്ളേരാ
ഒരാള് ആറാംക്ലാസ്സില് പിന്നെ നാലാംക്ലാസ്സില് പിന്നെ യു കെ ജിയില് ട്വിൻസ്ണ്ട്
ഓ നാല് മ
യാ
അപ്പൊ അവര് ചെറിയ പിള്ളേര് വന്നോ
ഇല്ല എല്ലാരും നാലരാകും വരുമ്പക്ക്
അപ്പൊ എല്ലാരേം പോയി കൂട്ടിട്ട് വരണോ അതോ വണ്ടിയുണ്ടോ
ബസ്സിലെറങ്ങും പക്ഷെ റോട്ട്ക്ക് കൊറച്ച് പോയി കൊണ്ടരണം
ആണോ അപ്പത്തിന് ചായ വെച്ച് ഇതാക്കിട്ടുണ്ടെങ്കി അങ്ങോട്ട് പോയിക്കോളും
അതെ
കുത്തക്കേടുണ്ടാ ചെറുതങ്ങള്
ആ അത്യാവശ്യൊക്കെണ്ട്.
ഏ നേര് നിക്ക്. എന്നീക്കവിടന്ന് പിന്നെ ചായ്ക്കന്താപ്പ കടി
അതന്നെപ്പൊന്നൊന്നുംല്ല അത അന്തവിട്ട് നിക്കണണ്ട് വന്നാ അങ്കംവെട്ടും. ഇല്ല ന്നൊന്നുംല്ല ഇനി രാവിലത്തെ മാവന്തേലും എടുത്ത് പാർന്നൊടുക്കണ്ടിവരും.
തിന്നൊള്ളോ
എന്തെങ്കിലൊന്ന് കിട്ടണം. എന്തായാലും മാണ്ട എന്തെങ്കിലും ഒന്ന് വരുമ്പോക്കിന് കിട്ടണം
എന്തെങ്കിലും ഞങ്ങക്ക് ഇച്ചിരിക്ക്. ട്ടണം ന്നാലേ ശരിയാവുള്ളൂ ല്ലേ ഉം ഉം പിന്നെ വേറെന്താ
ഓ മോള് ഒറങ്ങൂലേ ഉച്ചക്ക്
ഇല്ല പകലൊറക്ക ഇല്ല ഞങ്ങക്ക് അങ്ങനാടിപോന്ന സമയ താണ് ഞങ്ങൾ ഒറങ്ങാ ഇപ്പൊ അങ്ങനാടി പോവാത്തോടണ്ട്‌ ഞങ്ങൾ ഒറങ്ങൂല
അവിടെ ടീച്ചർ കെടത്തി ഒറക്കണ്ടാവൂലേ
അങ്ങനെ ടിച്ചർ കെടത്തി ഒറക്കും ഉറങ്ങണംന്നാപിള്ളേരെ നിയമം
ആ അതെ അതെ ആ വിടെ ഇവല് പോവുമ്പോളും പറഞ്ഞിന്നു അങ്ങനെ. പക്ഷെ ഇവര് ഉറങ്ങൊന്നുല്ല അത്ര
ആ പക്ഷെ എല്ലാരും ഉറങ്ങുമ്പോ ഇവിടെ പിടിച്ച് കിടത്തി അങ്ങോട്ട് ഒറക്കും വിടെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയമാരുണ്ടെങ്കിലേ ടീച്ചേഴ്സ്മാര് വല്ല പണിയാണെ ആയമാര് വന്നിരുന്നവരെ മടിയീരത്തി അങ്ങോട്ട് ഒറക്കി അങ്ങോട്ട് കെടുത്തും അപ്പൊ ചപ്പോ ഒരു മണിക്കൂർ അര മണിക്കൂറക്കെറങ്ങുന്നുണ്ട് വീട്ടിൽ വരുമ്പോ ലേറ്റ് ആയിട്ടോറങ്ങുള്ളൂ ആ സമയത്ത്
ആ അപ്പൊ രാത്രിക്ക് ലെയ്റ്റായിറ്റോ.
ആയത്രി ലേറ്റായിട്ടേ ഒറങ്ങുള്ളു. ആ അതായത് അങ്ങനെട്ടപോന്ന സമയത്ത് ചിലപ്പോ എട്ട് മണി അമ്പത് മണിയൊക്കാവും
അല്ലെങ്കിലോ
അല്ലെങ്കി ഏഴര എട്ട്മണിയാവുമ്പോത്തേക്ക് ഞങ്ങൾ ഒറങ്ങും
ആ ആ
ഉം എങ്ങനെ അങ്ങനെ
നാർത്തെ ഫുഡ്കയിക്കോ
അയ് ഞാനത കൊച്ചോ
കൊച്ച്
കൊച്ചിന് ഞാൻ കൊടുക്കും ഒരു ആറ്മണിയൊക്കെ ആറര് ആ എല ഏഴേകാല ഏഴയ ഒക്കെ ആവമ്പോ തന്നെ ഒ ഫുഡ് കൊടുക്കും ഒർക്കൊക്കെ വരാണേൽ ഏഴേകാലൊക്കെ അവുമ്പോത്തിന് കൊടുക്കും അല്ലെങ്കി അവള് ഒരു ഏഴരയാക്കുവുമ്പോത്തിന് ഞാൻ ഒർക്കും. ഉം. ഹലോ
കള കുട്ടികളൊന്നുല്ലല്ലോ ല്ലേ സ് ഇല്ലാത്തോല് നാല് മണിച്ചായ അങ്ങനെ.
ഇല്ലല്ല കുഞ്ഞ് വീണ്ടുവിടും അപ്പൊ ഉം അങ്ങനെ ചായല ഞങ്ങൾ നാല് മണിക്കല്ല ഞങ്ങൾ എട്ട് മണി എട്ട് ക്കാമ്പ ചായുടിക്കും എഴ്മണി എട്ട് മണിയക്കാ ചെൽപ്പൊ ഉം
എപ്പള ചോറയ്ക്ക.
ഒമ്പത് മണി പത്തണിയാ.
അ ആ ഉം
തക്കെ വന്ന് കുളിയോ കഴിഞ് വരുമ്പോതിന് ഏഴ്മണി ഏഴരക്ക്യാവും പിന്നെ അവ വന്ന ചോറ് ചായയും കുടിച്ച് എന്തെങ്കിലും പഴ ബേക്കറി ന്തെങ്കിലും എട് ത് കഴിച്ച് പിന്നെ വെശക്കൂല്ല പിന്നെ എട്ട് മണി അല്ല പത്ത്മണി അല്ലെങ്കിൽ ചിലപ്പോ പത്തര ഒമ്പര ഒമ്പത് മുക്കാല്ലാം ആകുമ്പോ ചോറ് കഴിക്കും
ഡെയിലി ചായ കുടിക്കോ
അത് എന്റെ വീട്ടി വരുമ്പോ ഞാൻ എട്ട് മണിക്കാ ചായുടക്ക്യാ ഇവിടെങ്ങനെയാ വ
അവിടെ പോകുമ്പോ അവിടുത്തെ അവസ്ഥ ഇവടെ വരുമ്പോ ഇവട്ത്തെ അവസ്ഥേല്
അ അവടെ പിന്നെ ആറരൊക്കെ ആകുമ്പോ ചായ കുടിക്കും ഒര് ആറര ആറേ കാലൊക്കെ ആവുമ്പത്തിനും
ആ
അപ്പൊ പിന്നെ അവിടെ പിന്നെ ഹസ്ബന്റ് ജോലി കഴിഞ്ഞ് വരുമ്പോഴാ ഞങ്ങള് ഫുഡ് കഴിക്കാ
ആ ആ
ഇവൻെ വൈവ ഇരിക്കുന്ന് അ അസ്പന്റ് എപ്പോ വരുന്നോ അയിനനുസരിച്ച് ഞങ്ങള് ചോറ് കഴിക്കും
അ ആ എത്ര മണിക്ക വരാറ്
ഏ എട്ടഞ്ച് അപ്പൊ എട്ട് മണി എട്ടര ഏഴ മുക്കാലൊക്കെ അ സമയൊക്കെ ആവുമ്പൊ എ തും ചെൽപ്പോ പത്തുമണിയാവും ബസിത്തെ ഡ്രൈവറാ അപ്പൊ ആ അ- ആറേമുക്കാല ഞങ്ങള് ഞങ്ങള് വല്യസൈഡാകാറ് ആറേമുക്കാലാവുമ്പോ
ആ.
പിന്നെ വണ്ടിയും കഴുകി വന്ന് തുടച്ച് കഴു കൊക്കെ വന്ന് അ
ആറേമുക്കാലാവുമ്പേക്കിന് നിർത്തോ
ആറേ മുക്കാലാവുമ്പ ഞങ്ങള വണ്ടി നിർത്തും നില പിന്നെ ഓടുല്ല
ആ
നിർത്തിയ്യുമ്പ ആരെങ്കിലുംണ്ടെങ്കിൽ അറിയുന്നവ ആരെങ്കിലുംണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ വർത്താനം പർനോണ്ടി ക്കുമ്പ സമയം പോന്ന അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ സമയം ചെൽപ പ ത്ത് മണിയാവും അല്ലെങ്കിൽ ഒ അമ്പതര ഒമ്പത് മണി എട്ട് മണി എട്ടര അങ്ങനെ ആരും ഇല്ലെങ്കി ഏഴ് മണി
കുബ്ബൂസ് കഴിഞ്ഞോമ്മാ കുബ്ബൂസ് കഴിഞ്ഞാ പിന്നെ
കുബ്ബൂസോ
ആ എണ്ണൽ ഇടുന്ന ഒരു പൂരി പോലത്തെ ഒരു ഇതുണ്ടാവില്ല എന്താപ്പ അയ്ന്റെ ബട്ടൂരാ ആ ചട്ടോ ആ അത്ണ്ടാങ്കി അത്ണ്ടാക്കചാര്ച്ച് ആ അത് എണ്ണയില്ട്ടിട്ട് ഒന്ന്ങ്ങട്ട് താക്കിയെട് ത്താ മതി റെഡിമേഡ്
ത്താ മതിയോ ഈ നമ്മളെ പൂരിമാതിരിയാണോ
ആ ആ ആ
ഈ റെ റെഡിമെയ്ഡ് എന്തൊ പൂര്യെന്തേ കിട്ടുന്ന് പറഞ്ഞിര്ന്ന് അതാ
ആ റെഡിമെഡ് ആ അതെണ്ണേക്ക് എടുത്തിട്ടാെന്നാണ്ട് പൊരിച്ചെടുത്ത മതി ബട്ടൂരാന്നന്റെ പേര് ഞാനിങ്ങനെ കുബ്ബൂസ് ആ ആ ആ
ഇവിടെ അമ്മ കടന്നൊരു വട്ടം കൊണ്ടന്ന് വന്ന് അപ്പ അമ്മ അത് പൂരിയാന്ന എന്നോട് പർഞ്ഞെ എനിക്ക് കറക്ടയ്ന്റെ
ബട്ടൂരേണ് പേര് ഭൂരി പോലെ തന്നേണ് സംഭവം
ആണാ ഞാൻ കണ്ട്ട്ടില്ല അന്നാ അമ്മടെ ഒരൂസം കൊണ്ടരാൻ പറയണം കാരണം അമ്മ കടയിൽ പോയി നിൽക്കുന്നൊണ്ട് അമ്മയ്ക്ക് കറ
നല്ല ടേസ്റ്റാ
അമ്മയും പറയും നൽ
ആ ല്ല ടേസ്റ്റ്ണ്ട് ആ അപ്പൊ ഇബടെപ്പാക്ക് ഡെയ്ലി വാണത് മൂന്ന് മണിക്ക് ചായ ക്ക ആ അപ്പൊ ഞാനത് ഫ്രിഡ്ജിൽണ്ടോ നോക്കിയപ്പ ഇന്ന് തീർന്ന് ക്ക്ണ് പൊര്ച്ചെച്ചതൊരു മൂന്നാല് മുറിണ്ട് ഉം
അല്ല അപ്പൊ പൊരിച്ചിട്ടാണ് അ അ ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണോ
ആ ഞങ്ങള് ഒരു പാക്കറ്റ് കൊട്ന്നാല് ഫുള്ളെട്ക്കൂലല്ലോ അപ്പൊ അയ്ന്റെ ബാക്കി അങ്ങനെ ഫ്രിഡ്ജ്ക്ക് വെക്കും പത്തെണ്ണാ തോന്ന്ണ്
ഏ
ഉം ഞാൻ ഞ്ഞ് നേരെ എണ്ണീട്ടില്ലട്ടോ അറീല്ല
എല്ല എനിക്കറിയ ഞാൻ തിന്നിട്ടില്ല ഞാന ടെ പേരൊക്കെ ചോയ്ച്ചെന്നെ ഉം സാധാരണ എന്താ കു വെ ചീൻചട്ടീല് എണ്ണ ഒയ്ച്ചിട്ടെട്ക്കലാ
ആ എണ്ണ നല്ലവണം തളക്കുംമ്പയ്ല്ട്ട്ട്ട് മുക്കീട്ടാണ്ട് എട്ത്താല് ശെര്യാ
പൂരി ണ്ടാക്കടന്ന മാതി
അതെ അതെ
അപ്പൊ പൊങ്ങി വര്വോ
ആ ആ വരും
നല്ലോണം പൊങ്ങും
ആ
ഏ
ഇത് ല്യോര്തെക്കാരം വല്യ വട്ടത്തിലേക്കാരം അത് നാല് മുറ്യാക്കിട്ട ങ്ങള് പൊര്ച്ചല്
നാല് മുറിയാേ
ആ
വല്യ വട്ടാണോ
ആ വല്യ വട്ടാണ് ഞമ്മളെ ചീനച്ചട്ടീലൊന്നും കൊള്ളാത്ത വ
പിന്നാരാണ് ൻക്കറീല ഞാൻ കേട്ട്
ദ പറയാണ്ടോ
അതാ ഞാനമ്മട് ഏ ഏ നമ്മട് പറയാ കൊണ്ട്രാ അത് ഇതാക്കിയപ്പ നാല് കഷ്ണ നാല് കഷ്ണാക്കിന തിന്നാണ്ടല്ലോല്ലേ
എങ്ങനെ ആ ണ്ടേ
അല്ല അപ്പൊ ഇതാക്കി കുടിക്കോ
എങ്ങനെ
ഏ കറി എന്തണ്ടാക്കപ്പൊ
ഇവര് ചായക്ക് അങ്ങനെ തിന്നും വെറുതെ തിന്നും ഉം കറിയൊക്കെ പാരാണെങ്കി നല്ല ടേസ്റ്റ്ണ്ടാവും സംഭവം
ആണോ ഏ ഏ ഏ
ആ അങ്ങന തിന്നാനും ടേസ്റ്റാണ് കറി പാർന്ന് തിന്നാനും ടേസ്റ്റ
നല്ല ടേസ്റ്റാ
ആ ആ
ഉം ഉം ഇപ്പ നല്ല കാര്യങ്ങളായിരിക്കൂല്ലേ
ഉം അപ്പൊ ഞാൻ ഒന്നും കാണല്ല അപ്പ അതെങ്കിലും ണ്ടാവുന്നു വിചാരിച്ചിട്ട് നോക്കിയപ്പോ അതും തീർന്ന്ക്ക്ണ്
ഉം ഉം അപ്പ പിള്ളേര് കഴിയുമ്പോ പിള്ളേർക്ക് ഇനി ഒന്നുംല്ല
ഇങ്ങനെ ഇത് നാലഞ്ച് പീസ് അയിലിണ്ട് പൊരിച്ചെച്ചത് അതും ഒപ്പിച്ചണ്ടി വരും പിന്നെ ബാക്കി മാവ് എന്തേലും പാർന്ന് അഡ്ജസ്റ്റ് ചെയ്യണംന്ന്
ഏ
ഉം
എടാ ഹലോ
ആ
എന്നാ ഓക്കെ
ആ ശരി ശരി